ഉണ്ടോ എന്തായിന്നിട്ട് പിള്ളേര് വാരറായോ പിള്ളേര് വരാറായോ?
ആഹ ഒരു വരാനായി ഞാൻ ചായ ഉണ്ടാക്കി വക്കെട്ടയച്ചി.
ചായണ്ടൊക്കൊണോ?
ചായ ഉണ്ടാക്കിച്ചാ നാളിലെ വരുമ്പോൾന്നെ ചൂടാ അറിയില്ലഞ്ഞ അയിന്
പ്രശ്നാക്കൂ ആഹ്
പിന്ന സ് വളത്ത് വെച്ച് ചൂടാക്കിച്ച് എണ്ടണ വോലോ കൂട്ടാൻ പോണ രി
ആഹ അപ്പിന്ന് ആഹ ഈ കേക്ക്ക്കെ ഉണ്ടാക്കി കൊടുക്കാറില്ലേ അവർക്ക് പാൻ കേക്ക് മാത്രമേ ഉണ്ടാക്കുള്ളൂ അല്ലേ.
അങ്ങനത്തെതിന് സാധനം ഇല്ല സാധനം കൊണ്ടോന്നണ്ടാക്കും
ഹോ ക്രീം ബീറ്റ് ചെയ്യാൻ പറ്റില്ലേ അല്ലാണ്ട് മിക്സിൽകി ട്ടേ ചെയ്യണ ഒക്കെ കാണല്ലോ യൂട്യൂബില് പലതും കാണും.
ഉം ഇണ്ടാക്കിക്കണ് ഇണ്ടാക്കി നോക്കണം. ആ കേക്ക് കേക്കിൻ്റെ പാത്രന്നെ ഇപ്പന്നാരെ വാങ്ങിട്ടേയള്ളൂ.
ആഹ് കേക്ക്ണ്ടാക്കി നോ ണ്ടാക്കി കഴിഞ്ഞാൽ ചുമ്മാ കൊക്കോ പൗഡർ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വൈകുന്നേരം സ്നാക്സ് ഒക്കെയായിട്ടേ കൊടുക്കാലോ നമ്മൾ
ഓനെകെ ക്രീം വേണം കൊയപ്പണ്ട്.
ക്രീം വേണോല്ലേ ആ സോപ്പിട്ടാ മതി മറ്റേ
ഉം ഇന്റെ എളെച്ചിണ്ടാ നക്കുമ്പോ തന്നെ അടെ പോയി നിക്കല എന്നിട്ട് പാത്രത്തുനിന്ന് ക്രീം
ആഹ്
ഓളഴിന്‌ എല്ലാതും ഉണ്ടാക്കും.
ഉണ്ടാക്കുല്ലെ നന്നായിട്ട് കുക്ക് ചെയ്യൂല്ലേ
ആഹ് ബ്രൗണിയും ഇതൊക്കെ ഇണ്ടാക്കണ്ട്.
ആ ബ്രൗണി ഒക്കെ സെയിൽ ചെയ്യണ്ടല്ലേ.
ഉം ബ്രൗണി ഇപ്പനാരെ ഉണ്ടാക്കി നോക്കിട്ടേള്ളൂള്
ആഹ് ബ്രൗണിയൊക്കെ നല്ലടിമാന്റാ ഇവിടെക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ കൊ പോണത് എന്ന് വെച്ചാല് ഇങ്ങനെ പബ്ലിക്ക ഒക്കെ ആയിട്ട് ഒന്ന അന്ന് വിൽക്കണ കണ്ടിട്ടില്ലേ ബ്രൗണി. വിത്ത് ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത്ണ്ടാവും ചിലപ്പോ ഇങ്ങനെയായിട്ട് ഇങ്ങനെ വിക്കണ് കാണാം ഇങ്ങനെ ഓരോ സ്റ്റോർ ഇട്ടിട്ടെ ചെറിയ ചെറിയ പിള്ളേരാണ് നിക്കണത്. ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണാം. നമ്മളിങ്ങനെ ബ്രൗണി സെയിൽ ചെയ്യണ്. അ ഡിമാൻഡ് ഇണ്ടെന്നെ തോന്നണേ പിന്നെ ഓൺലൈൻ ആയിട്ട് ഇഷ്ടപോലെ പേര് സെല് ചെയ്യണ്ടല്ലോ അതൊക്കെ അതൊക്കെ എങ്ങനെ കേടാവൂലേ എന്നാ ഞാൻ ഓർ
അയിന് ലൈസൻസ് എടുത്തില്ല. ലൈസൻസെടുക്കണനെ ഉം ലൈസൻസ് എടുക്കണനെ വീട്ട് നമ്പറും ഓക്കേമണടെ
ഓ അതൊക്കെ വേണം. ആഹ് ആഹ് അവര് മാറിട്ട് അനീത്തിയല്ലേ ഇണ്ടാക്കണത്. അനിയന്റെ ഭാര്യ ആഹ് അപ്പൊ വീട്ട നമ്പറൊക്കെ വേണല്ലേ ഇതിനൊക്കെ വേണ്ടീട്ട്.
ടെസ്റ്റും കാര്യൊക്കെ ചെയ്യണ ഡോക്ട എടുത്തന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എതൊക്കെ ഇണ്ട് ഇതിനു വേണ്ടിട്ടേ ഒരു സംഖ്യ അയിനെ പെട്ടും എക്സറ എന്തൊ കൊടുക്കാനൊക്കെ ണ്ടൂന്നേ ഞാന്നാള് യൂറ്റൂബ് നോക്കിയപ്പ ങ്ങാ കണ്ടാ ഓരോത്തരേ ഇങ്ങനെ പറയണേ കേകാം
ആഹ് ലൈസൻസ് ഇല്ലാണ്ട് ഉണ്ടാക്കാനും പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരുര ഇതേണ്ടാകില്ലേ ഇണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പണിയാവും
കൊടുക്കുള്ളൂ ആഹ് പുറത്തേക്കെന്നും കൊടുക്കൂല.
ആഹ് അപ്പൊ അതിന്റെ ആവശ്യം ഇല്ലല്ലോ.
ഉം
പുറത്തേക്കൊക്കെ ഇണ്ട്ന്നണ്ടെങ്കില് ആഹ് അങ്ങനെ ഉള്ളവരാണെങ്കി അതിന്റെ ആവേശമില്ലാ തോന്നുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല കാര്യയിട്ട് അപ്പൊ ഈ സെയി തന്ന ചെയ്തി റ്റിണ്ടി ഇയാൾക്ക് വല്ലതും കിട്ടോ
ഉം അയി ഞാാന് ഞങ്ങളാവശ തിനെ വേണ്ടിട്ടാ ഞങ്ങളെ മക്കളെ ബ രക്കും
ആഹ് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് അല്ലെ, ആ നല്ലരു ബിസിനസ് പോലെ ചെയ്തി ട്ട്ണ്ടെങ്കില് ഈ അവളവിടെ ഒള്ള ഓൾറെഡി ഉള്ളോണ്ട് അങ്ങനെ ഒരു ബേയ്ക്കർ ഉള്ളോണ്ട് പിന്നെ അതൊരു ഇതാവലേ. അതാണ് ഞാൻ ചോദിച്ചത്ട്ടോ, വേറെ കൊഴപ്പൊന്നുല്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മള് തുടങ്ങണ്ടേ, അവരെ നോക്കിട്ട് കാര്യല്ലല്ലോ. അ ആഹ്.
കണ്ടോ, അതിന്റെ ഡ്രസ്സിന്റെ തും നോക്കിനി ഇന്റെ ഫാമിലിന്ന് അമ്മായിന്റെ മോള് ഇ എറക്കീണ്ടായിനി. കാവ്യൻ്റെ സെറ്റേ. ത്രീ പീസ്, കാവിയന്റെ ത്രീ പീസ്.
ഓഹ്, ഓഹ് ത്രീ പീസ് സെറ്റ് അത് സെയിൽ ചെയ്യ്ന്ണ്ട്.
ആഹ്, ഓള് കുണ്ടോരലുണ്ട് അപ്പൊ ആ വിറ്റൊടുത്ത അയിന് ഓഹ്, ഒന്നിറ്റ അറുപത് ഉറുപ്പ്യ ആയിട്ട് കിട്ടും.
അഹോ
അങ്ങനെയും നോക്കൂ. എന്തൊക്കെ മാർഗണ്ടോ ച്ചക്ക നോക്കേണ്ടി.
അതന്നേ
നിങ്ങളുടെ വിചാരം ഓൺലൈൻ ആയി
പിന്നെ ഈ ഡി പി യില് കണ്ടിട്ടുണ്ട് എന്തൊക്കെയോ സെയിൽ ചെയ്യണ പ്രോഡക്ട്സ് അല്ലേ.
ആഹ് അവുണ്ടന്നേ
ആഹ് ഞാ മോക്ക് ഒരു ചാനല് തുടങ്ങി. ഞാൻ ആ ചാനലിന്റെ പിന്നാലെ ആണ്. എന്തെങ്കിലും വഴിക്ക് ഒന്ന് പിടിച്ചിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്ത് നോക്കണതല്ലേ
ഉം ഇന്ത്ന്നെ കൊറെേക്ക എന്ത് ഇ കൂടിയന്റെ ശേഷം ഇൻക് നാല് ഗോൾഡ് കോയിനും ഇതൊക്കെ കിട്ടിണ്.
എന്തില് കൂടിയന് ശേഷം? ആതല്ലല്ലേ, ആഹ്
മോൾഡ് കോയ്നും ഒര് നാലായിരുർപ്യന്റെ അടുത്തൊക്കെ പൈസിം കിട്ടീണ് കയ്യില അല്ലാതെ വേറിം കിട്ടീണ് ലാഭായിട്ട്
ആഹ് ആഹ്, നല്ലതാ എന്തെങ്കിലൊക്കെ ചെയ്യണത് പിന്നെ അത്രയും റിസ് ക്കുണ്ട് അറിയാത്ത കാര്യങ്ങളൊക്കെ ആവുമ്പഴ്. ആഹ് ഇങ്ങനെ കൊണ്ട് വി നടന്നു വിക്കണോ?
നടന്ന് വിക്ക, നമ്മക്ക് ഞാൻ പിനെ പ്പൊ അന്ന അങ്ങനെ പോവല്ല്ല ഇപ്പ തോനിം ഞാൻ തന്നെ എടുക്കലാ സാധനം.
ഹലോ...
ക്കാനാ ആവൂല
അതന്നെ ആരും വാങ്ങിക്കയും ഇല്ലല്ലോ.
ഉം, ഇപ്പൊ ആര് വാങ്ങു ഇപ്പോ പൈസ ലേസം കൂടിം ചെയ്ത്ണ് സാധനത്തിന് ഒ
കെമിക്കലിനൊക്കെ നല്ല പൈസ ആയിണ്. നമ്മളിപ്പോ വാങ്ങിക്കണ്ട സോപ്പ് ഓയില് ഒക്ക വാങ്ങിക്ക്യാനിച്ചങ്കില് നല്ല എമൗണ്ട്ണ്ട്.
ഉം, ഇതിന് നല്ല പയിസണ്ട്. ഇതില് സോപ്പും പൊടിക്കന്നെ നൂ പ്പത് നൂറ്റിപ്പ മുപ്പത്തഞ്ച് ഉറിപ്പ്യ ഒരു കിലോന് സോപ്പുംപൊടിക്ക്.
ആണല്ലേ, ഈ കൊറഞ്ഞ സോപ്പും പൊടിയാ മെഷീനില് യൂസ് ചെയ്യാൻ പറ്റിയതാ
മിഷീൻലെല്ലം കയിക്കും കേടില്ല ഞാൻ അന്നേ എടുക്കല് നിക്ക് പൊറത്ത്തെ സോപ്പും പൊടി പറ്റൂല.
ഇത് തന്നെ എടുക്കു ഇവര്‌ടെ തന്നെ എടുക്കു അല്ലെ. ആഹ് ഇത് ആയുർവേദിക് അങ്ങനെ എന്തെങ്കിലും മിക്സ്ഡ് ആണോ?
ആഹ്, സോപ്പ് ആയുർവേദിക്ക.
ആഹ് അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോ കൊറച്ചും കൂടി നല്ലതായിരിക്കുവല്ലോ നമ്മടെ. ബോടിക്ക്ക്ക്യയ് ഒരാള് ഇവിടുന്ന് പോയിട്ടുണ്ടായി ജസ്റ്റ് സ്റ്റൊന്ന് പോയിരുന്നു. സ്മെല്ല് എന്ത് ജാസ്മിന്റെയാ?
ഏ സോപ്പോ? അത്‌ തിന്റാ മറ്റേ ആ വേപ്പ് ല്ലേ, ആഹ് അത് കൂടി കലർന്നാ, നല്ല സോപ്പാണ്.
ആഹ് താരനോക്കെ മറും ആഹ് ഞാന് പ്പോ ഏഹ്
ചോളങ്ങ് പിന്നെ സ്പഷ് വാഷൊക്കെ യൂസ് ചെയ്യുന്നോൽകക്ക പറ്റെ സോപ്പ്
ആഹ് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാറില്ല ഇയാള്
ഞാൻ യൂസ് ചെയ്യല്ലന്നും ഇക്ക് അയാതി പരുപാടി ഞാൻ അങ്ങട്ടൊന്നും ഞാൻ ഇടല്ല
ഒന്നും യൂസ് ചെയ്യൂലലെ അതിനോട് ഒന്നും താല്പര്യില്ല
ഇൻക് ഇഷ്ടല്ലടി
അതെലെ ഓ എന്ത്‌ ന്നാ ഇഷ്ടള്ളത് എന്തന്നാ ഡ്രസ്സ ഒന്നും ഇഷ്ടല്ല ഡ്രസ്സിങ്ങിനോട് ഗ്രൈസ് ഉണ്ടോ
ഏഹ്
ഡ്രസ്സിങ്ങിനോട് ക്രൈസ് ണ്ടോ
ഡസിംഗും മോഡലൊന്നും ഞാൻ ഇടലില്ല ഞാൻ സദാ മോഡലാ
ഓ ചുരിദാറ ആഹ്
ചുരിതാർ സെറ്റ ഇടൽ ഏഹ് ആഹ് പറ്
പർദയിടു ആഹ് എളുപ്പത്തിന് നമുക്ക് ഏറ്റവും നല്ല സുഗോള്ള പരിപാടി താണല്ലോ
മം ഞാൻ തോന്നിയാ ഫർതന്ന ഇടല് കല്യാണത്തിന്
എത്ര പെട്ടെന്ന് നമക്ക് എവിടെങ്കിലും പോകുമ്പോഴൊക്കെ ണ്ടെങ്കില് ഓടി നമക്ക് ഇട്ടിട്ട് ഓടാം
ആഹ്
പെട്ടെന്നുള്ള അവസരത്തിലോക്ക അങ്ങനെയൊക്കെ നോക്കുമ്പോ പർദ്ധ ഒരണ്ണം നല്ലതാ അല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യലില്ല ടോപ്പും അങ്ങനെയൊക്കെ തന്നെ ഇട ചുരിദാറ് ടോപ്പ് അങ്ങനൊക്കെ ആയിട്ട് ഇടും ഇനിയിപ്പ മക്കൾ വന്ന് ട്യൂഷനോന്നും ഇല്ലാലോ ലെ
ട്യൂഷനോന്നുല്ല എല്ലാത്തന്നെ പഠിച്ച് ട്യൂഷന്
ആഹ് നമ്മള് പഠിപ്പിക്കുന്നതിലും മേതെ ആയിട്ട് അവര് ഇവടെ പഠിപ്പിക്കും എന്ന് ച്ചാല് നമ്മള് പഠിപ്പിക്കുമ്പോ ഇരി ഇരിക്കൂലല്ലേ ഇവര് ഭയങ്കര വാഷിയായിരിക്കും നമ്മള്ടെ അടുത്ത് ഞാനെടക്ക് ഓർക്കും ഇങ്ങനെയങ്കര വാശി പിടിക്കുമ്പോ കൊണ്ടോയി ട്യൂഷന് ആക്കണന്നൊക്കെ പിന്ന ആഹാ ഒന്നോർക്കുമ്പോ എന്തേലും ആവട്ടെ ഇവിടെ തന്നെ ഇരുത്തി കൊറച്ചു നേരംങ്കി കുറച്ചു നേരം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാന്ന് വിചാരിക്കും രക്ഷല്ല ചെല സമയത്ത് വിളിച്ചാലൊന്നും വരുല അതാണ് പാട്
ഉമ് മഴ ഇല്ലല്ലാട്ട്
എല്ലാ എപ്പഴേക്കും രാവിലെയൊക്കെ
ഏഹ്
എത്ര മണിയ ആവുമ്പോ എഴുന്നേക്കോന്ന്
ഞാൻ ആറണിക്കോ
ആറ് മണിയാ
ഉം
ആറ്മണിയ
ആഹ്
ആഹ് ഞാന് ഏകദേശം ആ സമയന്നെ ആറ മണി അഞ്ച് അമ്പതൊക്കെ ആവുമ്പോ എഴുന്നക്കും പക്ഷെ ആ സമയത്ത് ചെറിയ ആൾ എണീറ്റിട്ട്ണ്ടവും ഇവർക്ക് നേരത്തെ ബസ്സ് വരുല്ലോ ബസ് നേരത്തെ വരും ഏഴേ അമ്പത് ആവുമ്പോ വരും
ഉം
അപ്പോഴേക്ക് ഫുഡ ഒക്കെ ആവണല്ലോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ഒക്കെ കൊടുത്ത വിടണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓം ലഞ്ച് കൊടുത്ത് വിടണം അപ്പൊ ആ സമ ആഹ് അത് സുഖാണ് ആഹ് അപ്പൊ അതൊക്കെ ഇണ്ടാക്ക്ണോണ്ട് ഞാൻ നേരത്തെ എഴ്ന്നേക്കാനായിട്ട് വരുമ്പോഴേക്ക് ചെ ഇയാള് എഴുന്നേറ്റ് കഴിഞ്ഞാ പിന്നെ വിടൂല. ഫീഡിങ്ങെ പാല് കുടിക്കണം അങ്ങനെ പരിപാടി അങ്ങനെ പിന്നെ ഇവളെ ഒറക്കി കഴിഞ്ഞാലാണ് തിരിച്ചു നമുക്ക് വരാൻ പറ്റുള്ളൂ. അത് കയിഞ്ഞ് വന്നിട്ട് പിന്നെ ഫ്രീ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കത്തിനെ ഒരുക്കി വിടണം. എഴേ അമ്പത് ആവ്മ്പയെക്കും ഇവരെല്ലും ഇവടെ അട്ത്തെന്നേണ്. ഒന്ന് നട ക്കാന്ണ്ട്. പിന്നെ ബാഗ് ആയിട്ട് നടക്കണ്ടേ അപ്പൊ ഒന്ന് കൊണ്ടയാക്കി കഴിഞ്ഞിട്ട്ണ്ടെങ്കി അങ്ങനങ്ങട് പൊക്കോളും. പിന്നെ അത് കഴിഞ്ഞാ കൊർച്ചേരം ഒന്നിരിക്കും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. നമ്മള് അത്രയും നേരം ഓടിയതിന്റെ ഒരു ക്ഷീണ ഉണ്ടാവല്ലാ
ആഹ്
സമാധാനത്തില് പണിയെടുക്കണ പോലെല്ലലോ ഓടിപ്പെട്ഞ്ഞെയ്യണത്. ചെർത് ഒന്നര ഒന്നര കഴിഞ്ഞു.
ഒന്നരെ ഒന്നരേത്തെ കുത്തിവെപ്പ് ട്ത്തോ?
അതൊക്കെ കഴിഞ്ഞു. ആഹ് അത് ഒരു പനിയൊക്കെ വന്ന് ഒത്തിരി ടാസ്ക് ആയിരുന്നല്ലോത്
ഉം
ഉ ആഹ് അങ്ങന കുത്തിവെപ്പും പരിവാടികളൊക്കെ കഴിഞ്ഞു. ഓക്കെ ട്ട ന്നാ
അഹ് ആഹ് ന്നാ ശരി